അസ്സലാമുഅലൈക്കും
വലൈക്കുമുസ്സലാം എന്ത്ണ്ട് വർത്താനം?
എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ?
ഇവിടെ നല്ല മഴ
ആഹ് മഴയ്ണ്ട് ല്ലേ
ഫുള്ള് പൊറത്ത് ഫുള്ള് വെള്ളം കെട്ടിക്കാ
ആഹ് നല്ല മഴയാണ് ഉം ഉം വെള്ളം കൂടുവോ മഴ പെയ്താല് ആ വാഗത്തു കൂടെ ഒക്കെ
ആഹ് ഇവിടെ കൂടും
ഏഹ്
ഇവിടെ പൊറത്ത് സീമെന്റാണ്
ഏഹ് അത് ശരി എന്താ ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു
എന്താ കടിണ്ടാക്കി?
ചായക്ക് കടി ഒന്നില്ലാ മേരി ഗോൾഡ് ബിസ്ക്കറ്റ്
ആഹ് അപ്പൊ എന്താ കടിയൊന്നുണ്ടാക്കൂലാ ഏഹ്
ഹലോ
കടിയൊന്നുണ്ടാക്കൂലെ ചോയ്ക്കാ
ആഹ് ആഹ്
ആഹ്
ബിസ്ക്കറ്റ് എടക്ക്ണ്ടാക്കും
ഏഹ് അത് ശരി ഇനിയെന്താ ഭക്ഷണക്കെ ഉച്ചക്കക്ക്?
ഉച്ചത്തെ ഭക്ഷണായിട്ടില്ലാ രാവിലത്തെ കത്തലാക്കാ
ഏഹ്
അവിടെന്നാ?
പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
വീട്ടില് ഉമ്മ ഉപ്പാ ഇക്കാക്ക അനിയൻ
എന്താ ഇങ്ങളത് ക്ലി സൗണ്ട്ല്ലാ
കേക്ക്ന്നില്ലേ
ആഹ് എടിലൊക്കെ സൗണ്ട് പോവണ്ട്
അ റേഞ്ച് ഇഷ്യൂയാ
ആഹ് അതന്നെ എടിലൊക്കെ പോവ്ണ്ട്
ആഹ്
മഴ പെയ്താ റേഞ്ച് പോവോ
ആഹ് പോവും
ആഹ് ആഹ് ആഹ് ആന്താന്ന് കടിയൊന്നുണ്ടാക്കാഞ്ഞപ്പോ മഴ ആയിറ്റ് തണുപ്പായിറ്റോ?
അങ്ങനെ കടിണ്ടാക്കലില്ലാ
ഏഹ്
വൈകുന്നേരാച്ച സ്നാക്സ് ആക്കൂ
അപ്പൊ രാവിലെ അപ്പം ദോശ അതൊന്നും അങ്ങനൊന്ന്ണ്ടാക്കൂല
അതാക്കൂ
ആഹ്
ഞാൻവിചാരിച് മറ്റേ പയംപൊരി താ അങ്ങനെ
അല്ല അങ്ങനെയല്ല രാവിലെ എന്താ അപ്പ ദോശയ അങ്ങനെ എന്താ പുട്ടൊക്കെണ്ടാക്കൂലേ
ആ അതാക്കു ഇന്നെന്ത ദോശ
അത് ന്നന്താണ്ടാക്കിയേ
ഇന്ന് ദോശയും ബീഫ് കറിയുമുണ്ട്
ഏ അത് ശരി ഇനിഉച്ചക്ക്‌ എന്താ ഉണ്ടാക്കാ
ച്ചക്ക്ചി പോറ് മീൻകറി വറവ് അങ്ങനെ
ഏ
ആവിടെയോ ഉച്ചകത്തെ കറി എനിക്കറീല ട്ട മീന് കറിയാന്ന് തോന്നുന്നു
അയ് ശരി
ഉച്ചക്ക്‌ അങ്ങനെന്നെ മീൻ കറി വെക്കാ അവിടെയോ?
ഇവിടെപ്പം ഇന്ന് എന്താ ഉണ്ടാക്കണംന്ന് അങ്ങനെ ആലോചിക്കുവാണ് ചായക്ക് പൊറാട്ട ണ്ട്
ചായക് പറോട്ടയാ
ആ പൊറാട്ടണ്ട്
അപ്പൊ കറിയോ
കറിണ്ട് ചിക്കൻ കറി
ആഹ് നിങ്ങളത് ഇപ്പോളേ തീന്നോ
ചിക്കൻ കറിണ്ട്
ഏ ഹലോ ഹലോ നിങ്ങള് ചായ ഇപ്പളെ ഇത് കുടിക്ക അപ്പ ഇപ്പളേ കഴിക്കു
എങ്ങനെ
പൊറോട്ട ഇപളേ കഴിക്കോ
കേട്ടില്ല
ഞാൻ ഇപ്പ പറഞ്ഞില്ലേ ചായേന്റെ കടി ഇപ്പളേ തിന്നോന്ന് ഹലോ
മഴ ആയ ങ്ങൾക്ക് അവിടെ റൈഞ്ചിന്റെ പ്രശ്നംണ്ട് നല്ലാണം
ആ ഉണ്ട് കേക്കുന്നില്ലേ
ആ സൗണ്ട് കുറവാണ്
ഞാൻ ചോദിക്കുന്നു നിനിയിപ്പൊ പറത്തില്ല പൊറോട്ട ചായക്ക്
ആ ച ചായക്ക് പൊറോട്ട
ആ ഇപ്പോളേ കഴിക്കോ
ആഹ് ഇപ്പൊ കഴിക്കും
അപ്പോ പിന്നി ഉച്ചക്ക
ഉച്ചക്ക്‌ ഇനി ചോറക്കും
ആഹ് വീടെ ഒരു പത്ത്ണിയല്ലാവും കൈക്കാൻ ഇവിടൊരു പത്ത്മണി എല്ലാം ആവും കയിക്കാൻ
ആഹ് അതാണ് ഇപ്പോ നേ വിടെ നേരത്തന്നെ കഴിക്കും ഒക്കെ സ്കൂൾക്കും മദ്രസ്ക്കും പോണോരാ ഇന്ന് പിന്നെ സ് കൂളില്ല ആഹ്‌ അവടെ പത്ത് മണിക്കെ ചായ കുടിക്കൊള്ളൂലേ?
ആഹ്‌ അവടെ പ്പൊ ചായ ത്തിടിക്കും കത്തല അങ്ങനെ ആണ്.
ട്രിപ്പ ഒന്നും പോവലില്ലാ?
ആഹ്‌ തൃപ്പേല്ലാം പോക്ക്ണ്ട്.
മയത്ത് ട്രിപ്പ് പോവല് രസുല്ലലേ അതൊക്കെ വെയിൽനല്ലേ.
ആ അതന്നെ.
ശെരി, കൃഷികളൊക്കെ ഉണ്ടോ വീട്ടില് കൃഷിയൊക്കെ ണ്ടാക്കുവോ?
കൃഷിയ നെല്ലു ഉണ്ടായിന്, ഈപ്രാവശ്യം ഉണ്ടായിറ്റ്ല്ലാ.
വായാ പൂള അങ്ങൻത്തൊക്കെ.
വാഴണ്ടായ്നി പിന്നെ വെള്ളരിന്റെ
ആഹ് ശരി. ഉം ഉം.
അത് അതെല്ലാം പച്ചക്കറി ണ്ടായിനി. പിന്നെ അതെല്ല് പോയി.
പിന്നെന്താ വെള്ളരി ങ്ങള് ണ്ടാക്കിയതാ?
ആഹ്‌ നമ്മള് ണ്ടാക്കിയത് യന്തല്ലോം ഉണ്ടയ് ചീര വണ്ടക്ക തക്കാളി
ഭക്ഷണക്കെ ണ്ടാക്കുവൊ?
ആ ഞാം ഫുഡ് ‌ല്ലാണ്ടാക്കും.
ഏഹ്‌?
ഫുഡല്ലാണ്ടാക്കും.
ആ യൂട്യൂബില്നോക്കീട്ടണ്ടാ
ആഹ്‌ യൂട്യൂബില് ഈ ഷെമിസൊണിന്റെ ആ ഇൻസ്റ്റലല് കാണും അപ്പൊ ഞാനക്കും നല്ല ല്ല വെറൈറ്റി ഫുഡ് ആക്കും.
ഏഹ്‌ സെരി, വെറൈറ്റ്യായിട്ട് എന്താ ണ്ടാക്ക്ആ?
പാസ്താ ലോടർ ഫ്രൈസ്.
ആ ആ ആ. പാസ്തക്കെ പ്പൊ എങ്ങനേ ണ്ടാ ണ്ടാക്കാ മറ്റേ അത് വാങ്ങിയിട്ടോ പാസ്ത വാങ്ങിയിട്ട്
പാസ്ത വാങ്ങും. ന്നിട്ട് അയ് ചൂടെള്ളത്തില് വേവിക്കും.
ആ വേവിക്കും.
ന്നിട്ടത് വെന്ത്ഴിഞ്ഞിട്ട് നമ്മ ഒരു അരിപ്പ പാത്രത്തിലിടും.
ഉം ഉം ഉം.
എന്നിട്ട് നമ്മ വേറൊരു പേന് ക്കും ഓട്ട് ഒറു ഗ്യാസില്.
അ ആഹ്‌.
എന്നിട്ട് അയില് ഒരു പീസ് ബട്ട്റും
ആ.
മൈദിയും ഇടും.
ആഹ്‌ ഇടും.
പിന്നെ വെൾത്തുള്ളി ചെറുങ്ങനെ സ്ലൈസ് യ്തത്.
ആ ആ ആ ശരി.
എന്നിട്ട് പാലൊയ്ക്കും അപ്പോ വൈറ്റ് സോസാവും.
ആ ആ ആ.
പിന്നെ മറ്റേ മൊളക് ല്ല്യേ കൂമ്പിട്ടി മൊളക്.
ക്യാപ്സിക്കം.
മറ്റേ മൊളക് ല്യാ ചോന്നഅ്.
ആ ചോന്തമുളക്.
ആ മെനസിലായ ആ ഉണക്ക മുളക് അത് മിക്സിയിലിട്ട് പൊടി ഹ്
അ ആ ആ ആ
എന്നിട്ട് അ അതും കുറച്ച ഇടും പിന്നെ നമക്ക് ഇഷ്ടഉള്ള കുറച്ച് ക്യാരറ്റല്ലാം ഇട്ട നല്ല ടേസ്റ്റാ
ആ പച്ചക്കറിയൊക്കെട്ടക്കാണ്ടില്ലേ ക്യാപ്സികൊന്നുടുലാ?
ക്യാപ്സിക്ക ഇടക്കിടും ഇണ്ടാവുമ്പോ ഇണ്ടാവുമ്പോ ഇടും. ആ ഇടണങ്കിഇടാ ക്യാപ്സിക്കം ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല.
ഏ ശരി.
പിന്നെ ഇറാനിപ്പോളാക്കും.
ആ ഇറാനി പോളെങ്ങനെണ്ടാക്കാ? അയിന്റെറെസിപ്പി എന്ന് പറഞ്ഞാണിന്നാ.
ഇറാനിപോള യൂട്യൂബുകിട്ടാക്കല്ട്ടാ
അഹ്ഹ് ഹെ ആ ശെരി റെസിപ്പി പറഞ്ഞു തരാൻ പൊടിയാടില്ല.
ഇഹ്ഹാഹ് ഇറാനിപ്പോളന്റെ റെസിപ്പി ഇറാനിപ്പോളാ നമ്മെ മുട്ടഴിക്കും മിക്സില്
മം മിക്സില് മുട്ടട്ട് മുട്ട ഇട്ടിട്ട് അടച്ച് എത്ര മുട്ടടുക്കും.
ഏഹ രണ്ടാ
ആഹ് ഉ
അ എനിക്ക് പിന്നെ മൈദ
എങ്ങനെ?
ആദ്യം നമ്മൾ അതിന്റെ മസാലയാക്കും
ആഹ് ആഹ് ആഹ എന്താ മസാല ഉണ്ടാക്കുക?
ഉള്ളി
ആഹ്
ഇഞ്ചി അതിലാക്കിയിട്ട് അതിലേക്ക് ചിക്കൻ പൊരിച്ചത്ഇടും
ആ ആ
ഹോ കേൾക്കുന്നില്ലേ?
അ ശരി ചിക്കൻ പൊരിച്ചത് ഇട്ടു ചില്ലിയാക്കുക ഇത് ഇങ്ങനെ പീസ് പീസ് പീസ്
ആഹ് കുഞ്ഞി കുഞ്ഞി കഷ്ണം ആക്കും നിട്ട് അതിൽ മസാല പൊടി ഇടും
ആ
എന്നിട്ട് മല്ലിഎല അയിലിടും
ആഹ ആഹ് ആഹ് അങ്ങനെ ഉണ്ടാക്കും
ആ എന്നിട്ട് മിക്സിയിൽ രണ്ടു മുട്ടയും മൈദയും പിന്നെ രണ്ട വെളുത്തുള്ളി പിന്നെ ഒരു കപ്പ് പാല് ഒഴിക്കും
ആ എല്ലാത്തിക്കും പാലൊഴിക്കൂല്ലേ?
ആ പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും
ഉം ഉം അത് നോൺസ്റ്റിക്കിന്റെ ചട്ടിയിലാ പാരാ?
ആഹ് എന്നിട്ട് അതടിച്ചിട്ട്ത് ഒരു പാനിലേക്ക് ഒഴക്കമോൾ
ചിറ്റടിിച്ചോക്കി പ
അതൊരു പാനിലേക്ക് വയ്ക്കൂ
ആഹ് വിയ്ക്കും
എന്നിട്ട് അത് കുറച്ചായിട്ട് അതിന്റെ ഉള്ളില് മസാല ഇടും
അങ്ങനെ ആക്കിയിട്ടെടുക്കും
ആഹ അങ്ങനെ ആക്കിട്ട എടുക്കും എനിറ്റ മേലെ കാപ്സിക് ഇങ്ങനെ റൗണ്ട് ആയിട്ട് മുറിക്കും
അപ്പൊ റെസിപ്പിയൊക്കെ പല മോഡലിലും ഉണ്ടാക്കാൻ പറ്റും
ആഹ്
ഉം ഉം
അങ്ങനെ എന്തെല്ല ബിരിയാണി ആക്കലുണ്ട്
അഹ് ശരി പിന്നെ ഉമ്മാണ്ടാക്കോ ഇങ്ങനത്തെ റെസിപ്പിയൊക്ക
ഏഹ്
ഉമ്മ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമോ
ആഹ് ഉമ്മതലേ വെക്കു
വെറൈറ്റി റെസിപ്പിയൊക്കെ
ആഹ് ആക്കും
ഉമ്മ വെറൈറ്റി റെസിപിയൊക്കെ ഉണ്ടാക്കോ ചോദിക്കുക
ആക്കല്ലുണ്ട്
ഇന്നലെയും ഇന്നുമൊക്കെ എത്ര ദിവസായി മഴ തുടങ്ങിയിട്ട് അവിടെ
എവിടാ മിനിഞ്ഞാന്ന് അത്രേയൊള്ളൂ ഇന്നലെ തുടങ്ങി
ആഹ് ഇന്നലെയും ഇന്നും ഫുൾ മഴയാണ് വെയിൽ കണ്ടിട്ടില്ല
ആഹ് അതെല്ലേ
ഉം ഉം
ഇനി വെയിലൊന്നും ഉണ്ടാവില്ല
ഫുള്ള് മഴ മ്മ്
പുറത്തേക്ക് പോകാൻ തന്നെ എന്തോ പിരാന്ത്
ആഹ് അതന്നെ
ഉം ഇങ്ങളെ കുട്ടികള് എന്ത് ചെയ്യ്
ഇനി വൈകുന്നേരം എന്താ സ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടോ വെറൈറ്റി റെസിപ്പി എന്തെങ്കിലും
എടക്ക് തോന്നുമം നമ്മാക്കും സിസ്റ്റർ ആഹ് എടക്ക് നമ്മക്ക് തോന്നൂലെ ആക്കാന്
ആഹ് തോന്നൂല മടി വരുംല്ലേ മഴക്കാവുമ്പോ അധികം ഒരു മടി വരും
ആഹ്
ആരെങ്കിലും ഇണ്ടാക്കി തന്നാല് ഇഷ്ടായിരിക്കും കഴി
ആഹ് അത് ഇഷ്ടാന്ന് ആക്കീട്ട് കൊണ്ടു തരണം നല്ല രസ്
ആരാ ഇണ്ടാക്കി തെര്യ ഉമ്മ ഇണ്ടാക്കി തരോ
ഉമ്മ ഇണ്ടാക്കി ഇത്താത്തിം ഇണ്ടാക്കും
ഏഹ് ശരി ഇത്താത്ത നല്ല റെസിപ്പിയൊക്കെ ഇണ്ടാക്കോ
ആഹ് ഇത്താത്ത നല്ല റെസിപ്പി ആക്കും അയിനെ കണ്ടിട്ടാ ഞാൻ പഠിച്ച് നല്ലോണം ആക്കും
ഇത്താത്ത നല്ല റെസിപ്പിയൊക്കെ ഇണ്ടാക്കോ ചോയിക്കാ
ആഹ്
ആഹ് എന്തൊക്കെ ഇണ്ടാക്കും യ്യ് ഇണ്ടാക്കണ പോലെയൊക്കെ ഇണ്ടാക്കോ
ആൻടീം കാട്ടി നല്ലോണം ആക്കും
ന്നായ്ക്കോട്ടട്ടോ ശരി
ഒ ഓക്കെ